ആ
എന്താ പരുപാടി
എന്താവാൻ അങ്ങനെ ഇവിടെ കെടക്കാണ് നല്ല മൂടലാണ് പൊറത്ത് എടക്കൊരു മഴേണ്ട് അപ്പൊ നല്ല മൂടിപൊതച് ഇങ്ങനെ കെടക്ക്ണ്ട് ഇതിനത്ര സുഖം വേറെ എന്തേണ്ടോ
ഇങ്ങനത്തെ സുഗം വേറെ ഏതുല്ല
ആന്നെ ഇതാണ് സു എന്ന് പറയേല്ലോ ഇതാണ് ലൈഫ്ന്നൊക്കെ പറയല്ലോ അതാണ്
അതെ അത് നിനക്ക് ആ ഒറപ്പുണ്ടല്ലൊ ഈ രാവിലെ സുബഹിക്കക്കെരം നീച്ചാ തോന്നാതെ പക്ഷെ അന്നേരം നമ്മുക് നീ ക്കല് നിർബന്ധയിക്കാരം
നിർബന്ധയിക്കാരും വല്ലാത്തൊരു സുഖാണ് ആ ഒരു ടൈമിലെന്താറിയോ നമുക്ക് നിർബന്ധാണ് പക്ഷെ നമ്മള് സ്വാഭാവികായിട്ടും മടി വെരുന്ന ഒരു ടൈമാണ് ആ രാവിലെ ഭയങ്കര മടിയായിക്കാണും കാർണം രാവിലെ നമ്മളൊരു ദിവസം രാവിലെണീച്ച് ചെയ്യാണെങ്കില് നമുക്ക് പെട്ടന്ന് പണി തീരൂടി അതൊരു ഒര് പത്ത് ആഹ് നല്ല എനർജിക്കാരം ടൈമും നമുക്ക് ഒരുപാട് ഇതേക്കാരം ഇണ്ടാവും പിന്നെ അങ്ങോട്ട് മ റ്റേത് നമുക്ക് ഒരു ദിവസം നമ്മള് നേരം വൈകി പണിയട്ക്കല് തൊടങ്ങിയാല് അന്ന് തീരാത്തൊരു പണിയ്ക്കാരം വൈന്നാരം വരേ പണിയന്നെയ്ക്കാരം
അതെ അതാണ് ഒര് അധികം ഒരു ഒന്നും നീങ്ങാത്ത പോല തോന്നാം
ഉം പറയാണ്ടൊ പിന്നെ നമ്മളെ ഓരോ ഇതാണല്ലോ മൈൻഡാണല്ലോ ഓരോ ദിവസം ഓരോ മൈൻഡ് ണ്ടാണല്ലോ എന്നും ഒര് മൈൻഡാവുലല്ലോ ഒരാ
അതെ അതെ ചെലപ്പം നല്ല മൂഡിലായിക്കാരം
ആഹ് ചെലപ്പം ബാഡയ്ക്കാരം ഒക്കെണ്ടാവും എന്താ ടെൻഷനൊക്കെ വര്യാണെങ്കില് എന്താ ചെയ്യാറ് മൂവീസ് കാണോ അല്ലെ നല്ല കോമഡീസ് കാണോ അങ്ങനെ ട്രാവലിംഗ് ല്ലേ
ആഹ് അതെ
ആഹ് അതാര്ച്ച് അതാണ് അത് യാത്രേ ക്ക് അങ്ങനൊര്ത്ണ്ട് കാരണം നമ്മളെ എന്ത് ടെൻഷനേം റിലീഫെയ്യാള്ളൊരു സാധന്ണ്ട് പറയാ യാത്രക്ക് മൈൻഡ് ഫ്രീയാവും ശരിയാണത് കാരണം വേറെന്താ നമുക്ക് ആഹ് സോളോ ട്രിപ്പാണോ അങ്ങനെ ആവുമ്പോ പോവാ ടെൻഷനൊക്കെ ഇണ്ടാവണെങ്കി ഒറ്റക്കാണോ പോവാ അല്ലെങ്കില് ആഹ് വെർണം അതെ അതെ അതെ
ആദ്യൊക്കാണെ ഈ നിക്കാഹ് കയ്ഞ്ഞ സമയത്തൊക്കെ നി നിക്കാഹ് കയ്ഞ്ഞ സമയത്തൊക്കെയ്നി അധികം ട്രിപ്പ് പോയത് ഇപ്പം കല്യാണം കയ്ഞ്ഞോര അധികം പോക്കൊന്നുല്യാ
ആഹ് ഇല്ലേ അത് അത്എല്ലോട് ത്തുള്ള ഒര്തല്ലേ അതിന്റെ ഒരു മെത്തേഡ് ഇത് എന്താണാവോ അതായത് എന്താണ് അയ്ൻ്റെ സൈ കോളജീന്ന് അറിയൻ ഒര് താല്പര്യണ്ടായിരുന്നു
അതെ നമ്മള് ഇഞ്ഞ് ഇപ്പം ഞമ്മള് പോണത് ആർക്കും പറ്റൂല്ല അതൂണ്ട്
അതെ ഒന്ന് അത്ണ്ടാവും പിന്നെ പറഞ്ഞാ ഞമ്മളെ ഫാമില്യൊക്കായിട്ട് ആ വുമ്പം നമ്മള് മാത്രം പോകുമ്പം അങ്ങനെ ഒരു കേസ് അങ്ങനെ വേറെ പിന്നെന്ന് പറഞ്ഞാല് ഈ നമ്മള് നിക്കാഹ് കഴിഞ്ഞന്നാല് നമ്മള് രണ്ടാളും സെപ്പറേറ്റ് ആണ് അതായത് വേറെ വേറെ സ്ഥലത്താ അപ്പം ഇവർക്ക് കിട്ട്ണെ ഞമ്മൊക്കൊന്ന് സംസാരിക്കാനും ഒക്കെ കിട്ട്ണ അവസരങ്ങളാണ് അതൊക്കെ നമ്മള് ട്രിപ്പ് പോകുമ്പള് അങ്ങനെക്കെ കൂടു തല് നമുക്ക് ഇടപെയകാനും മനസ്സിലാക്കാനൊക്കെ നമ്മള് അറിയാത്ത ഒരാളെ ലൗ മരേജ് അല്ലെങ്കിലും അറെയ് ലൗമേരേജ്ണെങ്കില് നമ്മള് അറിയാത്ത ഒരാളൊക്കെ കാ ഇൻ്റെ ലൗ മേരേജെന്നെ ആയിരുന്നു നമ്മള് പിന്നെ നമ്മളെന്താ പറയാ ഞാൻ പഠിക്ക്ണെ കാലത്തേ അറിണറ ഒരാളെന്നെ ആയിരുന്നു അതോണ്ട് ഇൻക്ക് മനസ്സിലാക്കാൻ ആയി ആഹാ അതെ അതെ അതിന് ബുദ്ധിമുട്ടുള്ള ഒരാളൊന്നല്ലേരുന്നു കാരണം നമ്മള് അത്ര അടു എന്നിട്ടാണ് നമ്മള് വിവാഹത്തിലേക്ക് ഒക്കെ എത്യേത് ഞാൻ പറിണത് അതല്ല നമ്മള് ആഹ് അതെ അത് ന്ന് പറയാന് അതൊക്കെ വല്യൊരു സ് സ്റ്റോറിയാണ് ആ സ്റ്റോറിയൊക്കെ പറയാണെങ്കില് ഇന്ന് ഈ പത്ത് മിനിറ്റ് ഒന്നു നമുക്ക് തെയൂല അതായത് നമ്മള് റിലേറ്റീവ്സ് തന്നടാ റിലേറ്റീവ്സ് തന്നെയാണ് അപ്പം പിന്നെ കാണാൻ വല്യ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവുലല്ലോ പിന്നെ അടുത്ത് അടു ത്തെന്യാണ് വീട് അങ്ങനെ ആ വൈക്കൊക്കെ ഇങ്ങനെ കണ്ട് ആഹ് അതെ അതെ എന്റെ വീടിന്റെ തൊട്ട് മുന്നിലെന്നെയാണ്
ആണോ പക്ഷെ അയ്ന് വേറെ സുഖണ്ട്ട്ടോ മറ്റേ ലൗവ് മാരേജ് ആവുമ്പം ല്ലെ
അതെ അതെ ന നമ്മൾ മനസ്സിലാക്കി കെട്ട്ണതും അറിയാത്തൊരാണ് കെട്ട്ണതും ഒക്കെ നമ്മളെല്ലാ നെഗറ്റീവും പോസിറ്റീവും അവർക്ക് അറിയും മനസ്സിലായോ പി ആഹ് പിന്നെ എല്ലാരും പറയൂട്ടോ അവരെ സ്നേഹോക്കെ കല്യാണം കയ്യുമ്പോത്തിന് തീരും അതായത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആ ചിലെല്ത് ചില പറയും എത്താ അറേഞ്ച് മാരേജ് ആണെങ്കിൽ നമ്മള് അറിയാത്ത ഒരാളല്ലേ നമുക്ക് അവിടെ പ്രണയം സ്റ്റാർട്ട് ചെയ്യയാണ് ഏ അപ്പൊ അതൊരുപാട് കല്യാണം കഴിഞ്ഞാൽ ഒരുപാട് കാലം നീണ്ടു നിക്കുന്നൊക്കെ പറയും അത് പറഞ്ഞാൽ ഓരോരുടെ ക്യാരക്ടർ അനുസരിച്ചുണ്ടാവും ഏഹ് ഓരോ പലർക്കും പല സ്വാഭാ സ്വഭാവങ്ങള അല്ലെ മെന്റാലിറ്റി കാര്യങ്ങളൊക്കെ ചിലപ്പോ കല്യാണം കഴിഞ്ഞാൽ ചെലപ്പം നിങ്ങള് പറഞ്ഞമാതിരിക്ക് ട്രിപ്പ് ഒന്നും അതെ അതെ അതെ ആ അതെ അറിയും നമുക്ക് ചെറുപ്പം മുതലേ അറിണ അള്ക്കാര് ക നമ്മളെല്ലാ കുറുമ്പും കച്ചറ ഒക്കെ കണ്ട വളരുന്നാണ് ആളകാര്യ യക്കാരം ഓല്
എങ്ങനെയ ആ ആദ്യം ആരാ പ്രപ്പോസ് ചെയ്ത
അങ്ങനെ തോന്നാണെങ്കി അവിടന്ന് തന്നെയാണ് ആ ആള അന്നക്കെ ആ ഒരു ടൈമിലല്ലേ അതായത് അങ്ങനെയല്ല ചെറുപ്പ മുതല് ഇല്ല സംഭവല്ല ഞങ്ങള് വീട്ടിലിങ്ങനെ വന്ന് ആ ടൈമില് ആക്കൊരു ഓൾറെഡി ഒരു ലവ് ഉണ്ട് ആ ടൈമില് ഒരു മൂ അതെ ഒരു രണ്ട മൂന്ന് വർഷത്തെ പ്രണയം ഉണ്ടായിരുന്നു എന്നിട്ട് അതിന്റെ കാര്യങ്ങളൊക്കെ എന്നന്നോട് പറയേണ്ടന്ന അയ്ന് ഞാൻ നല്ലോ സപ്പോർട്ട് ചെയ്യണ്ട ഒരാളി ഞാന് എന്റെ ഫാമിലിയിലൊക്കെ ആ കേസ് എല്ലാർക്കും അറിയായിരുന്നു അത് പിന്നെ ഇ ആകെ ബ്രേക്കപ്പ് ആയി. ആള് ആകെ ടെൻ ഷനൊക്കെ അപ്പൊരു സപ്പോർട്ട് ആ അപ്പൊ രു സപ്പോർട്ട് ടുന്നിന്നിട്ട് ഒരാള്. നി ഞാന് മനസ്സിലയൊ. അപ്പൊ ആ ഒരു ടൈമില് എല്ല എല്ലം കൂടെ. അതായത് അങ്ങനെ ഒതു ഇത് ഇണ്ടാവല്ലോ. ആ ടൈമില്. ആരുല്ലാത്തൊരു ടൈമില്. അതായത് ഒറ്റപ്പെട്ട ഒരു മില് നമ്മളെല്ലം കൊണ്ടുസ്. ആ അതെ അതെ അതെ ഓള് പോയ ടെൻഷനും ആ ടൈമില് നമ്മള് കൂടെ നിക്കുമ്പം ഒ ഓർക്ക് സ്വാഭാവികായിട്ടും. ഒരു മെയിലും ഫീമെയിലും എങ്ങനെ ആയിലും ഫ്രണ്ട്ഷിപ്പ് ആയിട്ട് കൊറേ നമക്ക് പോകാൻ പറ്റൂല്ല.
അതെ അതെ
വെരും മനസ്സിലായോ. അതാണ്. അങ്ങനെ ഒരു സാക്ക് അങ്ങനെങ്ങെ പിന്നെ വീട്ടാർക്കും താല്പര്യം ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ.
ഇതാവുമ്പൊ പിന്നെ ആർക്ക് എതിർപ്പ് ഒന്നും പറയാനില്ലല്ലോ.
ആ അതെ. അത് ഇണ്ടായിരുന്നു. അതായത് നമ്മളെ ഫാമിലി ഇന്റെ ഫാമിലിക്ക് കൊഴപ്പല്ല. പക്ഷെ അവിടെ വേണ്ടന്നായിരുന്നു. ഓലെ ഫാദറിന്. അത് അത് ആ ഒരുപാട് ഒക്കെ കാര്യങ്ങളൊക്കെ ഇണ്ടായിരുന്നു. പിന്നെന്ന് പറ്ഞ്ഞാല് നമ്മള് കുട്ട്യേളൊക്കെ കാണുമ്പ അയാവല്ലെ. നമുക്ക് കുട്ട്യേളൊക്കെ ആകുമ്പം. ആ അതെ. ഓട്ടോമാറ്റിക് ആയിട്ടൊക്കെ ശരിയാവും. അങ്ങനെ ഇപ്പ കുഴപ്പൊന്നുല്ല. അതെ അതെ കാസ്റ്റാണ്. ആ അടുത്ത്ന്ന റിലേറ്റീവ്സ് ആണ് എന്ന് പറഞ്ഞിട്ടായിരുന്നു ഫാദറിന് പ്രശ്നം. കുടുംബത്തിലാണ് ആ അ വേണ്ട. എന്ന്ള്ളത്. ആ അതെ അതെ അതെ ആ ആ അങ്ങനെയൊക്കെ ഇണ്ടാവും. പിന്നെ ബാപ്പാരൊക്ക ആകുമ്പം സ്വാഭാവികായിട്ടും ഒന്ന് പലയരും ചിന്തിക്കല്ലോ ഓല്. ഇല്ല അതെ അതെ. ആ പതിനഞ്ചിന്റെ ആൾക്കാരല്ലെ അവര് പലേ കാര്യങ്ങളും ചിന്തിക്കും. പിന്നെന്ന് പറഞ്ഞാല് ആ. അപ്പൊ ഉപ്പി ഉപ്പി ഉമ്മി അങ്ങനെ ഫാമിലിന്ന് കെട്ടി അന്നത്തെ കാലൊക്കെ അങ്ങനെ കൊറേ ഇണ്ടായിരുന്നു. അങ്ങോട്ടും ഇങ്ങട്ട് കെട്ടിക്കലൊക്കെ നമ്മള് ഉപ്പാര ഉമാരെ ക്കെ കുടുംബത്തിന്നൊക്കെ അങ്ങട്ടു ഇങ്ങടൊ കെട്ടയിന്ന അടുത്തന്ന് - ക്കെ പക്ഷെ ആ അതെ അതെ.
യിട്ട് എതിർക്കും പക്ഷെ ഇന്നത്തെ കാലത്ത് ആരും എതർക്കൂല കെട്ടോ. എന്തോയ്ച്ചാല് ഇങ്ങളെ അധികം
ഫുൾ ലവ് മാരേജാ. അത് കണ്ട്‌ണൊ ഇജ്. ഞാന് എപ്പളും പറയും. നമ്മളെ കാലത്തൊക്കെ ഇത് പ്രശ്നായിരുന്നു.
നമ്മളെ കാലത്ത് എവിടെയെങ്കിലും ഒന്ന് കേട്ട് അങ്ങനെയൊക്കെ ഉണ്ടാവൊള്ളൂ. ഇപ്പൊ ആദ്യം ന്നെ ലവ് മാരേജ് ആണോ എന്നാ ചോയ്ക്കല്ലെ
ആ. ആണോന്നാ ചോദിക്ക്ണെ അതുമല്ല - എല്ലാരും ഉമ്മമാരൊക്കെ പറയാണ് എവിടെയും കണ്ട് വെച്ചക്കോന്നുള്ളത്. ഏഹ്. കാരണം അങ്ങൻത്തൊരു കാലഘട്ടായി. ആ ഇല്ലേയ്. ഇപ്പ മാരേജിന് കുട്ട്യേളില്ല. കാരണം ഒക്കെ ഒപ്പം പഠിച്ച ങ്ങളായിട്ട് അഫെയറും കാലങ്ങളും അതങ്ങനെ ഒറപ്പിച്ച് വെച്ചതും. ഏ അങ്ങനൊക്കെ ഇള്ളതാ. പിന്നെ കൊറെ കുട്ടികള് പഠിക്കണോര് പഠിപ്പു കയിഞ്ഞി
ആ. ആ. അത് പഠിപ്പ് കയിഞ്ഞിട്ട് മടിന്നൊക്കെ പറിണത് വേണങ്കി ഇതൊക്കെക്കാരം മൻസില്
ആഹ്. അതാണ്.
ആ അതെ അതെ അതെ. അതെന്തറിയ നമ്മുക്ക് ന്റെ വീട്ടിലെക്കനിയത്തിമാരാ ഇപ്പിയാക്ക് അനത്തിമാരക്കെള്ള ആൾക്കാരാവുല്ലോ നമുക്കൊക്കെ അപ്പൊ ഇവര് ആന്ന് ആണല്ലേ അറേഞ്ച്ഡ് ആണല്ലേ
പേടിയാണ്
ആഹാ അത് ശെരി
അതല്ലേ വേറെ കുരുക്കിലൊന്നും ചെന്ന് ചാടാതാ മതി എന്താ വച്ചാല് ഇപ്പത്തെ മക്കക്ക് ഒരു നോക്കാതെ ആണ്ട് ചാടും
ഇല്ല ആ അതെന്നെ അവർക്കപ്പത്തെ ലൈഫ് ഒന്ന് കളറാക്കണം കാരണ ആ അന്നാന്ന ദിവസങ്ങൾ ഭാവിയിലേക്ക് അവര് ആലോചിക്കൂല അതാണേ
ആഹ് പിന്നെ പിന്നെ അങ്ങനെ നോ അതെല്ല അത്യാവശ്യം നല്ല കാണാൻ ചേലും അതുപോലെ നല്ല ജോബ് ആളാണെങ്കില് അത് കൊയപ്പല്ല വീട്ടിലൊക്കെ വന്ന് പറഞ്ഞ് അങ്ങനെ കൊഴപ്പില്ല പക്ഷെ ഇതന്ന് പറഞ്ഞാൽ ഇപ്പൊരു ചെ ഇക്കന്മാരൊപ്പാണ് കൂടുതലായിട്ടും ഈ പ പഠിക്കുന്ന കു കുട്ടികളോടൊപ്പം പോവുവ അങ്ങനെയാണിപ്പ കു
തൊയില് പോലും ആവൂല്ല കാരണം അവരാന്ന് ഇവരെ ഒപ്പം ഒരു ബെഞ്ചിലിരുന്ന് പഠിക്കണ കുട്ടികളാവും
അതെ അതൊന്നും അത് അതിനൊക്കെ എനിക്കൊരു റിഗ്രെറ്റ് ഇണ്ട്ട്ടോ അങ്ങനെയക്കെ ചെയ്യുന്നേലും പക്ഷെ ഒരു ജോബായിട്ട് നോ ക്കാണെങ്കില് അയില് വേറരു നമുക്ക് ഒരു സമാധാനുണ്ട്
ആഹ് ആ ഓരുക്ക് ടൈമ് കൊടുക്കണം അവരെന്തേലും പൊസിഷനിലെത്തുന്നവരെ നമ്മള് ടൈമ് കൊടുക്ക അപ്പം ആൺ ആൺകുട്ടികളാണല്ലോ അവർക്ക് ആ പഠിച്ചിട്ടല്ലെങ്കിലും അവർക്കെന്തെങ്കിലും ബിസിനസ്സോ അല്ലെ അവർക്കെന്തിനോട ഇൻട്രസ്റ്റ് അത് ചെയ്തവർക്ക് മുന്നോട്ട് പോവാല്ലോ എന്തേലും നല്ല ജോബൊക്കെ വാങ്ങിട്ട് ഇപ്പം ഇപ്പ ബിസിനസല് തന്നെ നമുക്ക് നല്ല ഏ ഇതുണ്ടെങ്കില് അയിനൊരു മൈൻഡ് ഇണ്ടെങ്കില് അത് നല്ലപോലെ കൊണ്ടുപോവാൻ പറ്റും കൊറച്ച് പൈസൊക്കെ നമ്മളടു ഇറക്കാനക്കെയിണ്ടെങ്കില് അത്യാവശ്യം ഇതായിട്ടുള്ളരു ഫാമിലിയക്കെ ആണെങ്കില് ഓക്കെ പക്ഷെ അല്ലാത്ത ഈ ചെറിയ കുട്ടിള് ഒന്നും അറിയാത്ത മക്കള് പക്വത പോലും അവർക്ക്ണ്ടാവൂല കാരണം ഇവർക്ക് രണ്ടാക്കും ഒരു ഏജ് ആഹ് ആഹ് രണ്ടാക്കും ഒരേ വാശി രണ്ടാക്കും ഒരേ ദേഷ്യം രണ്ടാക്കും ഒരേ സ്വഭാവം ഒന്നലോചിച്ച് നോക്കി
ആ അങ്ങനൊക്കാമ്പ മുന്നോട്ട് പോവാനും പ്രയാ എന്താ വെച്ചാല് പൈസണ്ടാവാതെ നിക്കുമ്പളെ ഈ ആണുങ്ങളെ തനി കാണും
ആഹ് അതന്നെ അതൊണ്ടല്ലേ ഇപ്പൊ ഈ പറയണ നമ്മളക്കെ തന്നെ എന്തെങ്കിലൊന്ന് വർക്ക് ചെയ്യണന്ന് വെച്ചിട്ടില്ലേ നമ്മളക്ക ഓരോ വർക്കിലോട്ട് ഏർപ്പെടുന്നത് പിന്നെ ഓർ ഒരു ഹെൽപാവും നമുക്കൊരു മിനിമം ഒരു മാസം ഒരു ചാർജ് ചെയ്യാനുള്ള പൈസങ്കിലും അവരോട് ചോദിക്കാതെ നമക്ക് ചെയ്തൂടെ എന്തൊക്കെ കാര്യങ്ങള്ണ്ട്
ആഹ് ആഹ് അതെ അപ്പൊ അതൊക്കെ നോക്കീട്ടാണെങ്കി കൊഴപ്പല്ല എന്താപ്പോ ഏഹ് ലവ് മാരേജും ഇപ്പം സ്നേഹിക്കാനറീന്ന ആൾക്കാരല്ലേ സ്നേഹിക്കാൻ അറീന്ന ആൾക്കാരല്ലേ അതാണ് നമ്മൾ നോക്കണ്ടെ
കൊറേ സ്നേഹം തരണം നമ്മൾ അങ്ങോട്ട് കൊടുത്താല് തിരിച്ച് കിട്ടാത്തതായിട്ട് ഒന്നുല്ല അതിനി സ്നേഹായാലും എന്തായാലും നമ്മൾ കൊടുക്കാനും പഠിക്കണം അത്
ആഹ് അതെ അതെ ഇങ്ങനെ വാശിം വെറുപ്പയ്ച്ച് അങ്ങനെ നട
ആഹ് അതെ നടക്കര്ത് അതാണ് കൊറെ ഒക്കെളളത് ന്നാ ഓക്കെടാ ശെരിട്ടോ
ആഹ് ഓക്കെ ഓക്കെ